കേക്ക്ന്നുണ്ടോ?
ആഹ് കേക്കുന്നുണ്ട് പിന്നെ ന്തൊക്കെയാ വിശേഷങ്ങള്?
വിശേഷം എന്താ ഇങ്ങനെ സുഖ വായിട്ട് പോകുന്നു
ആഹ് ഫുഡൊക്കെ കഴിച്ചില്ലേ?
ആഹ് ഫുഡ് കഴിപൊക്കെ കഴിഞ്ഞു കഴിഞ്ഞോ ഫുഡ് കഴിപ്പൊക്കെ?
ആഹ് എന്റെ കഴിഞ്ഞു ഇപ്പൊ ങ്ങനെ ഫ്രീ ആയിട്ടിരിക്കാണ്
ആഹ് ശരി ഉം മഴയൊക്കെ ണ്ടോ? സ്പെഷ്യൽ കൊഞ്ച്കറി.
കൊഞ്ച് കറി ആഹ് മഴ പ്പൊരൊഴിവുണ്ട് രാവിലൊക്കെ നല്ല മഴയെരുന്നു.
ആഹ് ഇവിടെ ഇപ്പ പെയ്തു നിന്നതേ ഉള്ളു ഇപ്പേത് നിമിഷവും അടുത്തത് പെയ്യാമെന്നുള്ള രീതി നിക്കുവാ
വിടെ ഇന്നലെ ഇന്ന് രാവിലൊക്ക ഭയങ്കര മഴെയെനു പ്പ ങ്ങനൊര് ചെറിയൊരു വെയിലും വെളിച്ചൊം കാണ് ണ്ട്
ആഹ് ഇവിടാണെങ്കില് ഇന്നലെ രാ ത്രി തൊടങ്ങിയതാ ഈ ഊ ഇടക്ക് ഒരു ഉച് ഒരു രണ്ട് മണിക്ക് മുമ്പ് ഒരു ചെറുതായിട്ടൊരു വെയില് വന്ന് അതപ്പ തന്നെ പോയി ദെ വീണ്ടും മഴ തുടങ്ങി
വീണ്ടും തുടങ്ങില്ലേ ആഹ് എന്തലു വർക്ക് യ്യുന്നുണ്ടോ
ഞാൻ ഹോസറ്റിറ്റലിൽ വർക്ക് ചെയ്തൊണ്ടിരിക്കായിരുന്നു ഇപ്പം പോകുന്നില്ല
ഹോസ്പിറ്റലിൽ ആഹ്
ആഹ് ലാബ് ടെക്നീഷ്യൻ ആയിട്ട്
ഓഹ് അപ്പൊ വെറുതെ ഇരിക്കണല്ലേ
ഇപ്പൊ ഈ കുറച്ച് കഴിഞ്ഞ ഓണം തോട്ട് വെറുതൊയിരിക്കും ഇപ്പ അടുത്ത ഓണവാറായി അത് കാര്യം ഒരു വർഷ ആകാൻ പോകുന്നു
ആഹ്
എങ്ങനെ
പിന്നെന്താ
പിന്നെ എന്താ ഇങ്ങനെ പോക്ന്നു കുട്ടികളൊക്കെ ഉണ്ടോ
ആഹ് കുട്ടികളുണ്ട് നാല ആളണ്ട്
അയ് ശരിയ
ആഹ് മൂത്തത് ഒമ്പതാം ക്ലാസ് പഠിക്കയാണ്
ആഹ് ആഹ് ആഹ്
അയിന്റെ തായലതാ റില് മൂന്നാമത്തെ രണ്ടില് ചെറുത് യുകെ ജി
യുകെജി
ഇപ്പോ എല്ലാവാരും വീട്ടിലിണ്ട് ന്നിപ്പോ കൊറച്ച് തിരക്കാണ്
ആഹ് എന്നിത്ര കൂടുതല അല്ലെ ട്യൂഷനൊക്കെ പോവ് ന്നില്ല അപ്പം
ഇല്ല ട്യൂഷന് പോണല്ലേ
മൂത്താള് അടുത്ത വർഷം ട്യൂഷൻ ചേർകാര് തി പത്തിലാകുമ്പോ
പത്തിലാവകുമ്പോത്തേക്കും
ഈ വർഷം പോണില്ല അപ്പൊ എല്ലാരുംണ്ട് വിടെ നാലാളല്ലോണ്ട് ന്ന് കുറച്ച്ബിസിയ അല്ലെങ്കിൽ സ്കൂൾ പോയാ ൽ പി ന്ന ഫ്രീ ആണല്ലോ
അഹ് അവര് പത്ത മണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒറ്റക്ക് ഇരിക്കണല്ല ഉം
ലീവാണ്
അയ് ശരിയാ ആഹ് ആഹ്
ഇയാക്ക് കുട്ടികളില്ലേ
ഒരാളുണ്ട്
ആഹ് എന്താ ചെയ്യണേ ചെറുതാ
ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പടിക്കുന്നു ഉം ട്യൂഷൻ ഉണ്ടായിരുന്ന അപ്പൊ അതുകൊണ്ട് ഇപ്പ ഞാൻ കൊണ്ടാക്കിയിട്ട് ഇങ്ങനെ വന്ന് വീട്ടിരിക്കുവ ഇത്ര നേരം അയായിലായിരുന്നു ഫോൺ അവർക്ക് ഇച്ചിരി നേരം ബ്രേക്ക് കേട്ടുമ്പോ പിന്നെ അവർക്ക് ഫോൺ വേണമല്ലോ
അതെ എന്റെ ഇപ്പന്ന് ഓരോതലക്കന്ന് അങ്ങനെ ആദ്യം ഒരാള് അടുത്ത കഴിഞ്ഞഞ് അടുത്ത ആള് അങ്ങനെ നാല ആളെ കയ്യി
നാലാളുടെ കയ്യില് മാറിയും തിരിഞ്ഞും കിട്ടണം
നിക്ക് കിട്ടിട്ട്ല്ല എനിക്ക് കിട്ടിട്ടില്ല പറേ അപ്പൊ നാല ആക്കും സമയം വെച്ച് പത്ത് മിനി്ട്ട് ഓരോരുത്തർക്ക് അങ്ങനെ കൊട്
ഓരോരുർക്കും കൊടുക്കും
ഓഹ് പിന്നെ നാലാളെ കയ്യിലും കിട്ടിയ പിന്നെ ആ പരാതിയ എണ്ട് തീരും
ആഹ്
അല്ലെങ്കി പിന്നെ വൈന്നാരം വരെ ഇൻക്ക്ന്ന് ഫോൺ കിട്ടീട്ടില്ലാ പറഞ്ഞങ്ങനെ നടക്കും
നടക്ക് ആഹ് അത് ശരി
ഉം
വീട്ടിരുത്തി പഠിപ്പിക്കുവാന്നോ നാലു പേരെയും
ആഹ് വീട്ടിലിരുന്ന് സ്കൂള് പോണണ്ട്
ആഹ് അല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടീരുന്ന് പഠിത്തവില്ലാ
ആഹ് വീട്ട്ന്ന് വൈകുന്നേരം വന്നാ പിന്നെ ഒക്കെ ഉണ്ട് പഠിത്തണ്ട്
ആഹ് ആഹ് ആഹ്
വൈകുന്നേരം ഇന്ന്പ്പഞ്ഞി കളികൂടെ ഇങ്ങനെ പോവും രാത്രിയാവുമ്പളെ ഇള്ളൂ വല്ല ഹോംവർക്ക് ക്കുണ്ടെ ചെയ്യും
ഒണ്ടെങ്കി ചെയ്യും ചെയ്യും അപ്പഴും നമ്മടെ സ് സമയം പോവല്ലോ നാല് പേരെയും ഓരോന്നും ചെയ്തു വരുമ്പത്തേക്കും
സ്വയങ്ങനെ പഠിക്കും പിന്നെ ഇങ്ങനെ യൂട്യൂബ് ക്ലാസ്സ് കേട്ടങ്ങനെ
ആഹ് ആഹ് അത് അങ്ങനെ ചെയ്യും
റ്റെങ്ങനെ പഠിക്കും ചെറിയോനെ നമ്മള് ഹെൽപ്പെയ്യണം ഉം
അവർക്ക് പിന്നെ നമ്മള് കൂടെ ഇരിക്കണം ഇന്നാലേ അവരെന്തേലും ചെയ്യ്
ആഹ് അല്ലെ ഓലെൻ്റെ പിന്നാലെ അങ്ങനെ പോരും ഓല് ഇതാക്കൊന്നൂല്ലാ പിന്നെ രാത്രി കടക്കാൻ പറയണ നേരത്തെക്കാരം ഇന്റെ എയ്തി കഴിഞ്ഞിട്ടില്ലാ ആ ടൈമിലൊക്കാ ഇരുന്ന് എഴ്താ ഞമ്മള് ഓരൊപ്പം ഇരുന്നിട്ടില്ലെങ്കി
ആഹ് അങ്ങനെ
എന്താരുന്നു സ്പെഷ്യൽ ഉച്ചക്ക്
ഉച്ചക്ക് സ്പെഷ്യലായി ട്ടൊന്നുല്ലാ സാധാ ചോറും മീൻകറി മീൻ പൊരിച്ചത് അവിയല് അതൊക്കെ തന്നെ ഉം
ഹസ് നാട്ടിലാണോ അതോ?
ആഹ് ഹസ് നാട്ട് തന്നെയാണ്
ഉം ജോലിക്ക് പോയല്ലേ അപ്പം
ജോലി പറഞ്ഞാ അവര് ടാപ്പിംഗാണ് റബ്ബറ് വെട്ട്
ആഹ് ആഹ് ആഹ്
ഇന്നും മഴയായോണ്ട് വെട്ടീറ്റില്ലാ രാവിലെ ആ ടൈമിലൊക്കെ നല്ല മഴയായിരുന്നു
ആഹ്
ഉം പിന്നെന്താ ഫുഡൊക്കെ ഒന്നായിട്ട് വെക്കലെന്നെ
ആഹ് ഒന്നിച്ചു വെക്കുന്നെയാ ആഹ് രണ്ടു നേരത്തെ വെപ്പ് ആഹ് പ്പൊന്നും ഇല്ലാ ഒരു നേരം വെച്ച് പിന്നെ വീട്ടിലെ അച്ഛന് ചെല സമയത്ത് എന്തേലൊക്കെ വേണങ്കിലേ ഉള്ളൂ
ആഹ്
പുള്ളിക്ക് ചെല സമയത്ത് ചോറ് രാത്രി ബുദ്ധിമുട്ടാ ഉം അപ്പൊ അങ്ങനെന്ന്ണ്ടെങ്കി ചപ്പാത്തി ആഹ് ഗോതമ്പിന്റെ ഐറ്റംസ് എന്തേലും അല്ലെ കഞ്ഞി അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കും
ആഹ്
ഉം
ഹസ്ബൻ്റ് നാട്ടിത്തന്നില്ലേ
അല്ല പൊറത്താ ദുബായിലാ ഉം അപ പിന്നെ അമ്മയും അച്ഛനും ഞാനും മോനുവേ ഒളള് അമ്മയ്ക്ക് അമ്മ അങ്ങനെ ഫുഡൊന്നും കഴിക്കുന്ന ആളല്ല അമ്മയ്ക്ക് വല്ലപ്പഴും ഇച്ചി എന്തെങ്ങ് കഴി ച്ചാ കഴിച്ച് ഇല്ലേയില്ല അങ്ങനത്തെ രീതി
ആഹ് പ്രായാളാ
ആഹ് ഒരുപാട് പ്രായംല്ല എന്നാലും പുള്ളിക്കാരി പണ്ടേ കഴിച്ച് കഴിക്കാതെ ശീലവായിപ്പോയി
ആഹ്
അതുകൊണ്ട് വല്യ താല്പര്യം ഇല്ല
ആഹ് പിന്നെ വല്ല നിർബന്ധങ്ങളും ഉണ്ടാവൂലല്ലേ ഇന്ന സാധനങ്ങൾ വേണംന്നൊന്നും
അങ്നൊന്നൂല്ല
ആഹ് ഈ ചിലവിൽ പ്രായായോരുണ്ടാവുമ്പോ ഓർക്ക് രണ്ടു നേരം ഫുഡ് വെക്കണം രാത് ത്രി ചൂടുള്ള വേണം
ചൂട് വേണം ആഹ് ഇത് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല അമ്മയാണെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തതേ ഇല്ല
ആഹ്
ഉം രാവിലെ എഴുന്നേറ്റ് എന്തേലും ഇച്ചി കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ പത്ത് പന്ത്രണ്ട് ഒരു മണിയേ ചെലപ്പം ഒരു മണിക്ക് രണ്ട് മണിയാകുമ്പഴത്തേക്കും ചോറുണ്ട് കഴിഞ്ഞാ പിന്നെ രാത്രി മോന് ചെലപ്പോ അമ്മയാണ് വാരി കൊടുക്കുന്നയെങ്കില് അതിന്റെ ബാലൻസ് പുള്ളിക്കാരി ഇച്ചിരി കഴിക്കും അന്നല്ലാതെ വല്യൊന്നും ഇല്ല
ആഹ്
ഉം പിന്നെ ചെലപ്പോ അച്ഛൻ പറയും അച്ഛന് ചോറ് വേണ്ടാന്ന് പറയ്യാണെന്നുണ്ടെങ്കി ഈ പറയുന്ന പോലെ റവയോ ഒക്കെ ഇങ്ങനെ കുറുക്കി കഴിക്കുന്ന പരിപാടി അങ്ങനെയൊക്കെ ഉള്ളത്കൊണ്ട് അത് കഴിക് അത് റെഡിയാക്കുവാണെന്നെന്നേ അതിന്റെ ബാക്കിയായിട്ടമ്മ കഴി
ഉം നല്ല കാര്യായിട്ടൊന്നും വേണ്ടാ എന്തേലുമൊക്കെ ചെറു
എന്തെങ് ആ അത് മതി അത് ഇവിടെ ചേട്ടനും അച്ഛനും പൊറത്തായിരുന്ന സമയത്ത് ജോലിക്ക് പോകുന്ന സമയത്ത് അമ്മയൊറ്റക്കെ ഒണ്ടായിരുന്നുള്ളു
ആഹ്
ആഹ് അപ്പൊ പുള്ളിക്കാരിയില്ലെ ഒറ്റക്ക് നമ്മളൊറ്റയ്ക്കാകുമ്പഴത്തേക്ക് വെയ്
ഒറ്റയ്ക്കാകുമ്പോ ശരിയാണ് ആഹ് നമ്മളത് നമ്മള് മാത്രല്ലേ പിന്നെ ചെറിയ എന്തെലുക്കെ തട്ടി കൂട്ടി അങ്ങനെ
തട്ടിക്കൂട്ടി എന്തേലൊക്കെ ചെയ്യും അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരി എന്നിട്ട് അങ്ങനെ കഴിക്കാതെ കഴിക്കാതെ ശീലവായപ്പഴത്തേക്കും അതുവായിട്ടങ്ങ് അഡ്ജസ്റ്റഡായി ഇപ്പൊ അതുകൊണ്ട് പിന്നെ വല്യ
ഫുഡ് കഴിച്ചാലും ബുദ്ധിമുട്ടാണല്ലോ ഓരോ
ഷുഗറും അതുവിതുവൊക്കെ ആ അതുകൊണ്ട് അയ്ന് ഞങ്ങളും എടക്ക് വെച്ചിട്ട് ഞാനും ചെ മോന് എന്നേലും സ്കൂളി പോണ്ട സമയത്തേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് ഒണ്ടാക്കുന്നത് പിന്നെ അച്ഛന് എന്തേലുംക്കെ വേണം ഞാനും എടയ്ക്ക് വെച്ചങ്ങ് കട്ട് ചെയ്യ്വായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കത്തില്ല കഴിക്കും ഓട്സ് വല്ലോക്കെ കാച്ചികുടി ഇങ്ങനെ ലൈറ്റായിട്ട് ടിക്കും കാരണം ന ഇപ്പ നമ്മള് ജോലിക്കും പോന്നില്ല വീട്ടി ഇരിക്കുവല്ലേ അപ പിന്നെന്തേലുവൊക്ക വന്നു പോയാ പറയാൻ പറ്റില്ലല്ലോ
ഉം ഇപ്പ പലേ ഫാസ്റ്റ് ഫുഡും ഇതൊക്കായിട്ടെ
അതാ എല്ലാരും ഫാസ്റ്റ് ഫുഡിന്റെ ആളുകളായത് കൊണ്ട് ആ ഹസ്റ്റ് നാട്ട് വരുമ്പഴത്തേക്കും എപ്പഴും നമ്മള് കറക്കവാണല്ലോ അപ്പൊ പിന്നെ ഫാസ്റ്റ് ഫുഡ്ച്ചിരി കൂടുവല്ലോ അതൊക്കെ കൊണ്ട് നമ്മളെടക്കൊന്ന് കണ്ട്രോളെയ്യുന്നത് നല്ലതാണ്
എടക്ക്ങ്ങള് ടയറ്റെടുക്കൂല്ലേ?
ആഹ് അതാ
ഉം ഞാനിവിടെ ഡയറ്റെടുക്കാന്നൊക്കെ പറയ്ന് ഇപ്പതേ പോലെ കുട്ടി കളുണ്ടാവൂലേ അപ്പോലെ ഫുഡ് ബാലൻസ് വന്നാ ഞാനത് കഴിക്കും അപ്പ പിന്നെന്റെ ഡയറ്റക്കങ്ങ് പോകും
അതാണ് നമു ക്ക് മെയിനായിയിട്ടുള്ള പ്രശ്നം ഞാനാണെങ്കി എടക്ക് വെച്ചിട്ട് ഞാനും നാത്തൂനും കൂടി ജിമ്മി പോയായിരുന്നു അപ്പിതുപോലെ പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കട്ട കട്ടെയ്യണം വൈറ്റ് ലോസായതു കൊണ്ട് ബ്രേക്ഫാസ്റ് കട്ട്‌ ചെയ്തിട്ട് ഓഡ്സൈറ്റം എന്തെങ്കിലൊക്കെ കഴിക്കണം പിന്നെ ചോറ്ച്ചിരിയെ കഴിക്കാള്ളൂ രാത്രി ചോറ് മിക്കവാറും കഴ കഴിവതും കൊറക്കണന്നൊക്കെ എവിടന്ന് നമ്മ രാത്രി എത്ര നാല് ച പ്പാത്തിയല്ല അഞ്ച് ചപ്പാത്തി കഴിച്ചെന്ന് പറഞ്ഞാലും രാത്രി ഒരു വെളുപ്പാങ്കാലം ആവുമ്പഴത്തേക്കും വെഷ പ്പ് തൊടങ്ങും ചോറ് ചോറിന്റെ ചോറിന്റൊരു എഫക്ട് കിട്ടുന്നില്ല
ആഹ് അഹ്ശരിയാ ചോറ് കഴിച്ചെങ്കിലെ വെഷപ്പ് മാറൊള്ളു
ആ ചോറ് കഴിച്ചാ പെട്ടെന്ന് വെശപ്പ് നമുക്കൊരിച്ചിരി ചോറ് കഴിച്ചാലും മതി അത് വിടെ ഞങ്ങളെ അമ്മായിഅമ്മ പറയും രഞ്ചിതക്കാണ് എനിക്കാ ണെങ്കില് ഇച്ചിരി ചോറ് തന്നെ കൊടുക്കണം കാരണം വേറൊന്നും കഴി ച്ചാല് ശരിയാവില്ലാന്നൊക്കെ പറയും
ആഹ് എനിക്കങ്ങനെ എനിക്ക് ചോറ് കിട്ടിയെങ്കിലെ സമാധാനാവൊള്ളൂ ഇന്നോടിത് പോലെ ഡോക്ടറ് വെയിറ്റ് വെയിറ്റ് കൊറച്ച് കൊറക്കണംന്ന് പറഞ്ഞ്ങ്ങാണ്ട് ഓട്സ്റ്റൊക്കെ കഴിക്കാൻ പറഞ്ഞീനു രാത്രി
രാത്രിലെ ആഹ് ആ ഓഡ്സൊക്കെ രാത്രി
നാല് ദിവസൊക്കെ ഓഡ്സ് കഴിച്ചു പിന്നെ ഇൻക്കത് കയ്യണ്ടേ പിന്നെ കുട്ടികള് ഇങ്ങനെ ചോറ് ഹസ്ബൻഡ് കുട്ടികളും ചോറ്ങ്ങനെ കയ്ക്കാ ഞാനോഡ്സ് ഞാ ഇൻക്കഹ് ങ്ങനെ ഞാ നിർത്തി പിന്നത്
ആ ഓഡ്സ് കഴിച്ചിട്ട് നമുക്ക് കടന്നുറങ്ങാൻ പറ്റത്തില്ല ഒരു പത്ത് നമ്മളിപ്പൊരു പത്തു മണിക്കാണ് കെടക്ക്ന്നേന്ന്ണ്ടേ കറക്റ്റ് ഒരു മണിയടിക്കുമ്പഴേ നമുക്ക് വിശക്കും
ആഹ് പിന്നെ ഷുഗറുടാൻ പാടില്ല ഓട്സില് ഷുഗറും അങ്ങനെ കഴിക്ക്ന്നെ ഇതല്ലേ
ഉം ഉം ഉം
ഞാൻ പിന്നെ ആ ഡയറ്റങ്ങ് നിർത്തി ഞാൻ പിന്ന ഞാൻ ആ ഞാനെന്തേലും എക്സൈസ്കൾ വർക്കൗട്ട് ചെയ്ത്ങ്ങാണ്ട് വെയിറ്റ് കൊർച്ചോണ്ട് പറഞ്ഞ് ഞാൻ പിന്നെ നിർത്തി
ഞാനും ഇപ്പൊ കൊറച്ചു നാള് മുന്ന് വരെയും കുറച് നാളന്ന് പറയാനായിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ മാസം ആദ്യത്തൊരു പത്ത് പതിനഞ്ച് വരെയും നല്ല രീതിക്ക് വർ ക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു വീട്ടീന്ന് ആദ്യം ജിമ്മി പോയി ജിമ്മി പോയ പ്പത്തേനും ജിമ്മിലാണങ്കിലെടയ്ക്ക് സെച്ചിട്ട് അവിടെന്തോ ഇഷ്യൂസ് ഓപ്പണി ആയേന്നില്ല അ വേറെടുത്ത് പോവാന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും അങ്ങ് മടിച്ച് മടിച്ച് ഇങ്ങനെ പോകാൻ പറ്റാത്ത രീതിയിലായി ഇപ്പൊ ഹസു പറഞ്ഞു വീണ്ട് ഇനി ജിമ്മിൽ പോണ്ട വീട്ടിരുന്ന് അങ്ങ് ചെയ്താൽ മതി ഫോണില് ഇഷ്ട്ടം പോലെ ഇതുണ്ടല്ലോ വർക്കഔട്ട് ഒണ്ടല്ലോ അതിനാത്ത് നോക്കി ചെയ്യൊക്കെ അങ്ങനെ ഫോൺ നോക്കി ചെയ്യുവായിരുന്നു രാവിലെ കുട്ടീനേ സ്കൂള വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സമയണ്ടല്ലോ ആഹ് സമയത്തക്കെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുമ്പോതീനും ഞാൻ അനങ്ങി എന്തേലും ഒക്കെ ചെയ്യാരുന്നു ഇപ്പ മടി വന്ന് മടി വന്ന് ഒന്നും ചെയ്യാതെയായി ഈ അടുത്ത് ഒരു കല്യാണം കൂടെ
അ
ടുത്തൊരു കല്യാണം കൂടെ ഉണ്ടായിരുന്നു കല്യാണത്തിന്ന് ഇന്നു ഇന്നലെ ഹസ്സ് വിളിച്ചിട്ടും പറയാം വണ്ണം വെച്ച് മുഖൊക്കെ അങ്ങ് വീർത്ത് കാരണം രണ്ടൂ നാല് ദിവസം കൊണ്ട് നെയ്ച്ചോറും ബരിയാണി എല്ലാം കഴി ചേഴി ചഴിച്ച ആളൊക്കെ വണ്ണം വെച്ച് ന്നും പറ മര്യാദക്ക് പോയി വണ്ണം കുറച്ചോന്ന പറയുന്നേ എത്ര കഴിച്ചാലും മെലിഞ്ഞിരിക്കുക പുള്ളി ആഹ് പുള്ളി ഇപ്പൊ ഞങ്ങള കല്യാണം കയ്ഞ്ഞിട്ട് ഒമ്പത് വർഷത്തോള മായി പക്ഷെ ആഹ് ശരീരത്തിന് ഇതുവരെ ഒരു ബോഡി ചേഞ്ചിങ് ഉണ്ടായി
ഇല്ലേ ആഹ് എന്നാ ശരിട്ടോ
ശരി ടാ ശരി
ആഹ്! ശരി.